ഹലോ
കേൾക്ക്ണ്ണ്ടോ
ആഹ കേൾക്ക് ന്ന്ണ്ട്
എന്താ വർത്തനം?
നല്ലർത്തം എന്തങ്ങളെ വർത്താനം
നല്ല വർത്താനം എന്താ പണി
ഇപ്പൊ പ്രത്യേകിച്ച് പരിപാടികളൊന്നുല്ല
അ ഏർ ചായ കുടിച്ചോ
ഓ ഇയാളെവിടെ പൊറത്താ ഹലോ
ചായ ഇല്ല ഞാന് ഡ്യൂട്ടിലാണ്
ഓ ഫുഡ് കഴിച്ചോ
ചായ ക്ക്
വോയിസ് ക്ലിയർ അല്ലല്ലോ
എന്തെന്ന ചായക്കടി ആ എന്താണ് ചായക്ക് എന്തേ കടി
ചായക്ക് സമൂസ
ആഹ് ഫുഡയ് ച്ച്
ആ എന്താ കഴിച്ചേ
അവിടെ ഫുഡ് കഴിച്ചോ?
ഫുഡ് കഴിച്ചിട്ടില്ല ഇയാള് എന്ത് കഴിച്ച്?
പെഷ്യല് ഒന്നൂല്ലാ
വോയിസ് ക്ലിയർ ആവുന്നില്ല
റേഞ്ചിന്റെ പ്രശ്നണ്ട് ഞാന് ദോശാ
ഹലോ
പിന്നെ എന്താ വിശേഷം
നല്ല വിശേഷങ്ങള് കേൾക്കുന്നില്ലേ? ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട് എടക്ക് വോയിസ് കട്ടായി പോവുന്നുണ്ട്
ആ അത് എന്താണെന്നറീല ചെലപ്പോ റേഞ്ചി്റെ ഇഷ്യൂയാക്കാരം.
അതാവും ചെലപ്പോ, മഴയൊക്കെ ഉണ്ടോ അവിടെ
മഴയിപ്പം കൊറച്ച് മുന്നെങ്ങണ ചാ റീനു മുയ്വനായിട്ട് പെയ്ത് ട്ടില്ല അങ്ങനെ ചെ ചാറിങ്ങനെ
ആൺ
പോണ്
ഓ
നിങ്ങള് ഫുഡ് ഏതാണ്ടാക്കല് നല്ല ഫുഡ് ഐറ്റംസ് ഏതങ്ങക്ക് ഇഷ്ടം
ഫുഡ് ബിരിയാണി മന്ദിണ്ടാ ക്കും പക്ഷെ അലേര ഒന്നുംടി ഇഷ്ടം ബിരിയാണി ഇണ്ടാക്കാനാ
എ ആ ബിരിയാണിയൊര് സ്പെഷ്യലിസ്റ്റ് ആയോ
ചെന്നാലോ ബിരിയാണി മുട്ടയുമാണ് കൂടുതല് ഇഷ്ടം
എങ്ങനെയാണ് ഏർ നല്ല ടേസ്റ്റി തലശ്ശേരി ബിരിയാണിന്റെ ഒക്കെ അടുത്തെത്തോ?
ഇനി അത്രൊന്നുംല്ലെങ്കിലും വീട്ടില് കഴിക്കാം അത്ര കഴിച്ചരാരും പോശ അഭിപ്രായൊന്നും പറഞ്ഞിട്ടില്ല അട്ജെസ്റ്റ് ചെയ്യാ അത്രന്നെ
ഉം പെരുന്നാളൊക്കെ ഉണ്ടാക്കാറുണ്ടോ പെരുന്നാക്കെ ഗസ്റ്റ് വരാറുണ്ടോ ചോയ്ക്ക
ആ പെരുന്നാാക്കൊക്കെ ഞാൻ തന്നെ ഇണ്ടാക്കാറ്
ന്ന്
ആ ആവശ്യം വരും
അന്നൊക്കെ ബിരിയാണി തന്നെയാ ഉണ്ടാക്കുക പെരുന്നാക്കൾക്കൊണെങ്കിൽ
ഈ പെരുന്നാക്ക് ബിരിയാണി അല്ല ഉണ്ടാക്കിയത് ഈ പെരുന്നാക്ക് എന്താ പറയാ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും
ഉം
ഉ ബട്ടർ ചിക്കന് നമ്മള് ചിക്കന് പൊരച്ചെടുത്തിട്ട് സവാളയും ചെറി ഉള്ളികൂടി വഴറ്റിയെടുക്കുക അതിലേക്ക് എന്താ പറയാ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അത് മിക്സിൽ അടിച്ചെടുക്ക
ആഹ്
എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഫ്രഷ് ക്രീം ചേർത്ത് സോസ് തക്കാളി സോസും ചില്ലി സോസും ഒക്കെ ആഡ് ചെയ്യുക അത്രേള്ളൂ സിമ്പിളാ
നല്ല ടൈമ എടുക്കും
ടൈമ എടുക്കും നല്ല ടൈമ ഉള്ളത
അപ്പൊ ഇനി എന്താ അന്ന് എന്ത് ബിരിയാണി ട്രൈ ചെയ്യായിരുന്നെ
എന്നും ഒന്ന് തന്നെ ആക്കണല്ലോന്ന് കരുതിയിട്ട് ഒരു വെറൈറ്റി ആക്കി
ഏ എല്ലാ പെരുന്നാക്കും ബിരിയാണീ തന്നെ ഉണ്ടാക്കിയല്
അതെ അതെ എല്ലാവും- ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കല് ഇപ്രാവശ്യങ്ങ മാറ്റിപിടിച്ചടാ
അപ്പൊ ചിക്കൻ ബിരിയാണിന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു
ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് ബട്ട് എന്താ പറയാ എപ്രാവശ്യം ഒന്ന് മാറ്റി എത്രാവശ്യം ഇന്റെ ബീഫ് ഏതായാലും കിട്ടുവല്ലോ അപ്പൊ ചിക്കന ഉണ്ടാക്കാന് വിചാരിച്ചു ബീഫ് പിന്നെ ഞങ്ങള് ഫ്രൈ ചെയ്
കുട്ടികൾക്കും അതന്നെ ഇഷ്ടം അതോ ബിരിയാണിയോ
കുട്ടികൾക്കും മന്ത യാ ഇഷ്ടം ഓർക്ക് പിന്നെ റൈസ് പ അങ്ങനെ ചിക്കന പൊരിച്ചു കൊടുക്കണതാ ഇഷ്ടം അല്ലാതെ വേറെൊന്നും അങ്ങനെ കഴിക്കില്ല എരിവില്ലാത പൊരിച്ചു കൊടുക്കണേക്ക് ഇഷ്ട ആ
പുറത്തു പോയി നിക്കലും ഉണ്ടാവുംല്ലേ
ആഹ ഫുഡ് പൊറത്ത്പോയി കഴിക്കാറുണ്ട് മന്ത്ലി
ആഹ് എപ്പളു സ്റ്റീലാക്കണ്ട വയറൊക്കെ അത് കുട്ടിയക്കൊക്കെ
റ്റ് ഫുഡിന്റെ ആദാണോ അതോ ഹോം മെയ്ഡോ
പാസ്റ്റ് ഫുടൊന്ന് എപ്പളെലും ഫ്രണ്ട്സിന്റൊപ് കൂട് പോകണത് ഞമ്മള് സോസ് കാര്യങ്ങള് അധികം ഉപയോഗിക്കില്ല മറ്റേ അങ്ങനെ ചോ
ഉം
ഇല്ല തീർന്നെല്ല അതുകൊണ്ട് പിന്നെ കുക്കിങ്ങിന്റെ ആവശ്യം വന്നട്ടില്ല ഏ
ങ്കിലും ഉണ്ടാക്കാനറിയോ
ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് അറിയോ ഒന്നുല്ല ആകെ ഒര് ചായ എണ്ടാക്കാൻ അറി വേറൊന്നും അറിയില്ല
എങ്ങനെ ചായ എണ്ടാക്ക
ചായ ഇണ്ടാക്കിയാന ഇണ്ടണേ
തടപ്പത്തി വെക്കാ
കട്ടൻ ചായോ പാൽചായൊ എണ്ടാക്കുന്നേ
അതേ ചള്ക്കോളം ഇവിടിട ആപ്പ തെളച്ചിട്ട്
ട്ട ബ കുട്ട
ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം
ഫുഡ് കഴിച്ചോ അവിടെ എന്തോ വേറെ എന്താ സൗണ്ടൊക്കെ കേക്കൺണ്ട്
എവിടെ
ഇവിടെ വേറസൗണ്ടെണ്ടോ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടാണോ ആ കുട്ടികൾ കുട്ടികളെ
ആഹ് അതെ അത അതതെ
പിന്നെ
വേറെന്തൊക്കെ ഞാൻ എന്നിട്ട് വർക്കൊക്കെ ഉണ്ടോ
അ വർക്ക്ണ്ട് ഞാൻ ഇപ്പ ഡ്യൂട്ടിയിലാണ് നൈറ്റ് ഡ്യൂട്ടി രാവിലെ പോവും. ട്രെയിനിന് പോണം ട്രെയിനി പോയിട്ട് പിന്നെ ബസ്സുകർ ഇങ്ങനെ പോണം. ചെറുപ്പാണ്.
ആ ആഹ്.
ഏ സ്കൂട്ടി ഓടിക്കോ ആ വർക്ക് പ്രഷർ കുറച്ചൊക്കെ ഉണ്ട്.
ഊട്ടി ഓടിക്കൂന്ന് ചോദിച്ചാല് ഓടിച്ചിരുന്നു ഇപ്പ ഓടിക്കുള്ള.
ആഹ്.
പട്ടന്ന് സ്കൂട്ടിയിൽ നിന്ന് വീണപ്പോ പിന്നെ ഒരു പേടി
ആ ഓക്കെ.
ലൈസൻസ് എടുത്തിട്ടൊന്നുല്ല.
ആഹ്.
ജോബിനെ എങ്ങനെ പോക ബൈക്കിലോ അതോ
ആഹ്.
ബൈ
ആഹ് ബൈക്ക ബൈക്കിനല്ല ഞാന് ബസ്സിന് പോന്നിട്ട് കുറച്ച് വീടിന്റെ അടുന്ന് കുറച്ച് നടക്കാനുണ്ട്. ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട്. നടക്കും ബസ്സ് ബസ് കറിട്ട് പിന്നേ അയിന് കേറീട്ട് പോ റെയിൽവേറ്റേഷനിലാണ് അവർ.
ആഹ്.
ട്രെയിന് കേയറീട്ട് പിന്നെയും കുറച്ചും കടക്കാനുണ്ട്. റെയിൽവേ സ്റ്റേഷൻ കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ പോലും എന്നിട്ട്. പിന്നെ നമ്മ സീസൺ ടിക്കറ്റ് എടുത്ത്ക്കണ് അതുകൊണ്ട് പിന്നെ ടിക്കറ്റ് കാര്യങ്ങളൊന്നും അല്ലാതെ വേണ്ട ആവശ്യമില്ലല്ല കുറഞ്ഞ പൈസയ്ക്ക് ടിക്കറ്റ്.
ഉം ഉം ഓ
എന്താ
സ്ത്രീകൾക്കാണെങ്കിൽ പ്രിയദർശിനി പോയാൽ മതി
ആ അങ്ങനെയൊക്കെ സൗകര്യങ്ങളൊക്കെ വന്നു സർക്കാരൊക്കെ വന്ന് മാറപ്പോ ഏ എന്തായുന്ന നല്ല നല്ല പ്രവർത്തനങ്ങ ഉണ്ടാവട്ടെ.
അത് സ്വകാര്യ വസ്തുക്കളെയാണ് ബാധിക്കാ.
ആഹ തീർച്ചയായും അങ്ങനെ തന്നെയാണ് എന്നാ പറഞ്ഞവിടെ അർഥ ഉണ്ടാക്കൊന്നും പറയാൻ പറ്റില്ല ആ പിന്നെ? വൈക്ക വന്ന വീണന്ന് പറഞ്ഞ
വീണു. ഒരു ദിവസം ങ്ങനെ പോയപ്പോ.. ആ സ്കൂട്ടി മെന്ന് വീണത്. അങ്ങാടി ചെന്നിണ്ട് വീന്ന് അപ്പൊ പിന്നെ ചട അപ്പൊ അയ്ന് ശേഷം പിന്നെ സ്കൂട്ടി എടുത്തില്ല.
ആഹ് ആ
അന്ത പഠിക്കായിരുന്നോ അതോ ഒറ്റക്ക് എടുക്കേ
പഠിച്ചിരുന്നു. പിന്നെ ഇങ്ങനെ ഒറ്റക്ക് എടുത്ത് പോയതാ ബ്രദറുണ്ടായിരുന്നു കൂടെ. അപ്പൊ എനിക്ക് കാര്യമായിട്ട് പരിക്കൊന്നും പറ്റ പറ്റില്ല ഓനല്ലറ ചില്ലറ പരിക്കാളൊക്ക പറ്റി.
ആഹ്
ഹോസ്പിറ്റലായിരുന്നോ അതോ?
ഇല്ല അങ്ങനെല്ല
പരിക്കണ്ടായിരുന്നില്ല ബ്രദർന് പരിക്ക്ണ്ടായിരുന്നോ?
ആഹ് ബ്രദർന്ന് പരി ക്ക്ണ്ടായിരുന്നു
ആഹ് പ്പക്ലിയർ ആയോ കൊറേ മുന്നേ
ആഹ് കൊർച്ച് മു ന്നെണ് ഞാനൊര് ഓഹ് വർഷങ്ങൾക്ക് മു വർഷങ്ങൾക്ക് മുന്നെ ഒരു നാല് കൊല്ലൊക്കെ മുന്നേ
അല്ല യ്യ് വീട്ടില് കാറുണ്ട്ന്നൊക്കെ പറഞ്ഞീനു ഞാൻ കര്തി യ്യ് കാർ ഓടിക്കുംന്നൊക്കെ വിചാര്ച്ച് ഹലോ ഹലോ